ഹലോ
ഹലോ ആഹ് കേൾക്ക്ണില്ലേ
ആഹ് ആഹ് കേക്ക്ണ്ട്
ആഹ് ആഹ് എന്താ വർത്താനം
എന്താ
പണി മക്കളെ പറഞ്ഞയച്ചിങ്ങനെ നിക്കാണ് സ്കൂളൊക്കെ വിട്ട് ങ്ങക്ക് എത്രാളാ
എങ്ങനെ
എത്ര മക്കളാണോയിച്ച ല്ലെ ആ
ഇല്ലേ കുട്ട്യാളായിട്ടില്ലറിയാ ഉം ഉം
ആഹ്
ഉം ഇല്ല കല്യാണം കഴിഞ്ഞിട്ടഞ്ചൊല്ലായി
ഏഹ്
പട്ച്ചോന്റെ വിധി ആയില്ല
ആഹ് അതൊ
ഹസ്ബൻ്റ്ണ്ട്
ആഹ് അഞ്ച് വർഷല്ലായിട്ടുള്ളൂ ആഹ്
പിന്നെന്ത വേറെക്കെ വീട്ടിലാരക്കേള്ളത്?
വീട്ടില് ഇൻക്ക് മൂന്ന് മക്കളാ വല്ല്യ മോള കല്യാണം കഴിച്ചു രണ്ടാമത്ത ഓള്പ്പ പ്ലസ് ടു കഴിഞ്ഞതാ
ദേ എല്ല
വീട്ടുകാര് ആരള്ള ഏഹ് എങ്ങനെ
ഇന്ന് ഞാന അസ്ബൻ്റും
ആഹ് ഇങ്ങള് വേറേണോ അപ്പൊ താമസം വേറേണോ താമസ
ആഹ് ഞങ്ങള് വേറെ അതെ അതെ വേറെ
ഹസ്ബൻ്റിന്റെ വീട് അവ്ടെ അട്ത്താണോ
ഹസ്ബന്റിന്റെ അല്ല ഞങ്ങള് തറവാട്ടിലാണ്.
ആഹ് ഇമ്മിം ഈപ്പിം ഇല്ലെ അപ്പൊ ഏഹ്
തറവാട് തന്ന്ക്ക ബാക്കിള്ളെ എല്ലാരും വീട് എടുത്ത് പോയി ഭർത്താവ് മെക്കാനിക്ക
ആഹ് പോയാ? രാവിലെ പോയതാ
ആഹ് പോയി
ചോറും കറിയൊക്കെ ആയോ?
ഇല്ല ഇങ്ങള് അങ്ങനെ ചോയ്ച്ച ചോറിതാ ഇങ്ങനെ ആയോണ്ടിരിക്കുണു ആഹ് നല്ല മഴ ചോറ്ങ്ങനെ ആയോണ്ട് ഇര്ക്ക ചായെ കുടിച്ചിട്ടില്ല കുടിച്ചണം
ഏഹേ ഇത്ര നേരായില്ലേ?
തിന്നും ഉം ഓരോ മൂഡാണ് ഉം
ആഹ്
പിന്നെ വേറെ കടി ഇന്ന് ഇവിടെ ഫുഡ്
വേറെന്താ ഇന്റെ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല
പത്ത് മണിയേക്കാരലേ?
ചായ കുടിച്ചാ പോക ഹസ്ബൻഡ് അതോ? കൂടെ കൊണ്ടോവോ? ഏഹ്?
ഹസ്ബൻഡോ? ചായ കുടിച്ചു പോവും
ആഹ് ഉച്ചക്ക് ഭക്ഷണം തിന്നാൻ ഇങ്ങട്ട് വരോ? ചോറ്ന്നാൻ വരോ?
ഓഹോ
ഉം അടുത്തന്നെയാണോ?
അവിടേടെ അട്ത്ത് പറഞ്ഞ ഇബട്ന്നൊര് മൂന്ന് കിലോ മീറ്ററൊക്കെ ഇണ്ടാവും
ആഹ്
ഹലോ
അപ്പം ചോറ് തിന്നാൻ വരുവെയ്ക്കാരല്ലേ?
ഇന്നൊരു മൂടി കെട്ടിക്ക്ണ് ണ്ടാണും
ആഹ് സൗണ്ട് ശരിക്ക് കേക്ക്ണില്ല
ഇപ്പ കേക്കില്ലേ?
ആഹ് ഇപ്പൊ കേക്ക്ണ്ട് വേറെന്തെക്കെ സു
ബ്ലൂട്ടൂത്ത് കണക്റ്റാക്കിയിട്ട് ഫോണെ സൗണ്ട് ചെറുതായിട്ട്
ആഹ് ആഹ് ഇപ്പം ശരിക്ക് കേക്ക്ണ് ണ്ട് ആഹ് ഇപ്പം ശരിക്ക് കേക്ക്ണുണ്ട് പറയ ഉച്ചക്കെന്താ ഇഞ്?
ആഹ് ഉച്ചക്കെന്താ വെറും ചോറ് വെറും ചോറും ചെറുപയർ കറിയും മീൻ പൊരിച്ചതും ആ അതൊക്കായി
ഇപ്പെണ്ടാക്കിയതാ?
ചോറ് റൈസ് കുക്കറ്ക്ക് എറക്കി വെച്ച്ണ് എഹേ?
ആഹ് ആഹ് ചെറുപയറ് രാവിലത്തെ കടിക്കും ഉച്ചക്കും ഒപ്പം ഇണ്ടാക്കിയാണോ ചോയ്ച്ച ആഹ്
അത് ഞാനും ഹസ്ബൻഡും അല്ലേ ഒള്ളു?
ആഹ്
അപ്പം പിന്നെ അത് മതി മറ്റേത് ഞമ്മക്ക് രണ്ട് കറി ഇണ്ടാക്കിയ മൊതലാവൂല തേങ്ങര്ച്ച് ഇണ്ടാക്കിയാലൊന്നും മൊതലാ
ഉപ്പേരിക്ക്ള്ളത് അദ്യം മാറ്റിവെച്ച്ങ്ങാണ്ട് പിന്നെ അയ്ക്ക് തേങ്ങരച്ച് പാരലാ രാവിൽത്തെ കടി ചെറുപയറൊക്കെ വെക്കുമ്പളെ ചെറുപയറൊക്കെ വെ കുമ്പളെ ഉച്ചക്കുപ്പേരിക്ക് ഉച്ചക്ക് ഉപ്പേരിക്കും അതന്നെ ആക്കിയിട്ടെ ഉപ്പരിക്ക് ള്ള കോരി വെച്ചിട്ട് പിന്നെ രാവിലത്ത ഒന്നും കൂടി ഒരു വിസിലും കൂടെ അടുപ്പിച്ചിട്ട് നല്ലോം വേവണ്ടേ ഇന്നട്ട് പിന്നെ തേങ്ങ അരച്ച് പാരലാണ് കടീക്കൊക്കെ കറിക്കെ
ഏഹ് ഇങ്ങക്ക് എങ്ങനെ മക്കളൊക്കെ? നാല് പെമ്മക്കളാ മൂന്ന് പെമ്മക്കളാ
അല്ല ഇനിക്ക് മൂന്നാള് വലുത് രണ്ട് പെണ്ണ്, ആഹ് ചെറുത് ആൺകുട്ടിയാണ് ആഹ് ഒരാണ് മൂന്നാമത്താണ് ആൺകുട്ടി ഓനിപ്പോ ഒന്നാം ക്ലാസ്സിലാണ്. സ്പെഷ്യലൊ ന്നുല്ല സാധാ ചോറും
മീന്ണ്ട് ഫ്രിഡ്ജില് അതോണ്ടൊരു കറിണ്ടാക്കണം കാബേജ് ഉപ്പേരീണ്ട് അത്ണ്ടാക്കണം
ഉപ്പേരി നിർബന്ധാ
നിർബന്ധം പറഞ്ഞ ഒന്നുല്ലെങ്കില് ഒരു ഇതല്ലേ ബുദ്ധിമുട്ടല്ലേ ഒരു കറിം ഒരുപ്പേരിം ഇണ്ടായാലൊരിതാണ് നല്ലതാണ് അല്ലെങ്കിൽ ഒരു ചമ്മന്തേലും വേണം
മം ഇന്നാലെ റാഹത്താവൊള്ളു ലേ
ആഹ് ഇന്നാലൊള്ളു റാഹത്താക എന്തേലും ഒന്ന് ഒരു കറി മാത്ര ആവുമ്പം അല്ലേ പപ്പടോ എന്തേലും ഒക്കെ ഒന്ന് മാണം
ഇമ്മിപ്പ്യൊക്കെ എന്താ മരിച്ചതാ
ആഹ് ഉമ്മിം ഉപ്പിം ഹസ്ബൻ്റിനില്ല
ആഹ്
ഹസ്ബസിൻ്റെ ഇമ്മിപ്പിം മരിച്ചതാ
ആഹ്
ഒരാറ് മാസായപ്പം മരിച്ചിണ് ബാപ്പ
ആഹ്
ഇമ്മ ഇരുപത്തി മൂന്ന് വയസായപ്പം മരിച്ച്
ആഹ് ഇങ്ങളെ കല്യാണം കഴിഞ്ഞപ്പളൊന്നും രണ്ടാളും ഇല്ലലെ
ഇല്ലല്ല അപ്പം ഞാനിങ്ങട്ട് വന്നപ്പല
അഹ് അപ്പം മറ്റേ ഏട്ടന്മാര് എത്ര മക്കളാ ഓര്
ഓല് എഴ് മക്കളാണ് നാല് ആൺമക്കളും മൂന്ന് പെണ്ണും
ആഹ് ഒക്കെ അടുത്ത് കൂടെ തന്നെയാണോ
ആഹ് ഇവ്ടെ അടുത്തന്നെ അവടടെ തന്നെ
ആഹ്
പിന്നെ മൂന്ന്മ ഏഹ്
അന്റെ വീടവിടെ അടുത്താണോ
ആ ന്റെ വീട് അട്ത്താന്ന് പറഞ്ഞല് ഒര്
ആഹ്
ഇല്ല
ആഹ്
ഹസ്ബന്റ് ജോലി ചെയ്യണ സ്ഥലത്ത് ന്ന് കൊറച്ചോള്ളൂ ഹസ്ബന്റ് ജോലി ചെയ്യണ സ്ഥലത്തിന്ന് ഒരു കിലോമീറ്റർ ഉള്ളൂ
ആഹ്
ആഹ് അവ്ടെ ആരൊക്കെ
എപ്പളും പോവാ വീട്ടില് ഇൻക്കി ഏഴ് ആങ്ങളമാ ആഹ് ഏട്ടന്മാരുംണ്ട് ഒരു അനിയത്തി ഇണ്ട് ഇപ്പൊ അനിയത്തിന്റെ കല്ല്യാണം കഴിഞ്ഞു
ആഹ് ആഹ്
പ്പോ പഠികേയിനോ അനിയത്തി
ദൂരം പറ്റൂല്ലെയ് ആഹ് ഓള് ഡിഗ്രി ഒക്കെ കഴിഞ്ഞ്ക്ക്ണു
ആഹ്
ആഹ്
ആഹ്
പിന്നെ
കൂട്ടാനൊക്കെ ഇണ്ടാക്കല് ഒടങ്ങിയോ?
ഉം കൂട്ടാൻ അല്ല
ആഹ് ആഹ്
അപ്പൊ ഒയ്‌വില് അടിക്കുല്ലെ ഡ്രസ്സ്‌ ഒക്കെ മരോള്
ആഹ് ഡ്രസ്സ് ഒക്കെ അടിക്കും മ്മള് പുറത്തൊന്നുംഅല്ല വീ ട്ടിൽ ഇരുന്ന് കൊണ്ട് തയ്ക്കും
ആഹ് ന്നാലും നമ്മക്ക് വീട്ടിന്റെ അടുത്ത് ഉള്ളവർത് അടിക്കാല്ലോ
ആഹ് അങ്ങനെ അടിക്കാം
പൊറ്ത്ത് കടേ പോലൊന്നും ഇല്ല വീട്ടില് ചെയ്ണ പണിയന്നെ ഒള്ളു
ഫോണ് ആണെങ്കിൽ എടുകാനും പറ്റില്ല ഏഹ്
ഈ കുഞ്ഞി മക്കളൊക്കെ ഇട്ട്ക്കാണ്ട്അല്ലെ ഈ പോവൽ
ആഹ് മറ്റേ ഒരാളെ കീഴിലിങ്ങനെ
പിന്നെ അതുല്ലാ നേർത്തെ എത്തും വാണം പിന്നെ ഓലെ വായേല് ള്ളത് കേക്കും വാണം
ആഹ് അതന്നെ ഇവ്ടെക്കെ അങ്ങനെ തന്നെ നമ്മള് നേരത്തിനും കാൽത്തും ഒന്നും ആയിട്ടില്ലേല്ലും ഇണ്ടാക്കിട്ടില്ലെക്കില് ഒക്കെ കച്ചറാ അയ്ക്കാരം നമ്മുളെ പെരേല് ന്നെ ആവുമ്പോ
ഹസ്ബന് ഹസ്ബന്റ് എന്താ ചെയ്ണേ
പെയിന്റിംങ്ങാണോ? പെയിൻ്റിങ്ങെ ആഹ്!
ഏഹ് പോയോ ഹസ്‌ബൻ്റ് പോയോ ആഹ്! ഞങ്ങൾടെ അവിടെയുണ്ട്. ഇന്നലെ നല്ല മഴ
ഏഹ് ഇവെടെന്നാ പകലൊക്കെ നല്ല വെയ്ലാ ഇന്നലിം മിനിഞ്ഞാന്നൊക്കെ വെയ്ലേയ്ര്ന്നു
ഇന്നലെ നല്ല വെയ്ല്ണ്ടായ്നി അര്യൊക്കെ കെയ്കി ചിക്കി ഏഹ് ഇന്നലെ രാത്രി പെയ്തിട്ട്ണ്ട് ഇന്നലെ നല്ല മഴേനി ഇപ്പ വെയ്ലറ്ക്ക്ണ്‌ണ്ട് ന്ന്ട്ട് കൊർച്ചെയ്ന്നാ
ഇങ്ങെനെ വെടെ മൂടി നിക്കാണ് പെയ്ത്ട്ടൊന്നുല്ലാ
ആഹ് വെര്ണ്‌ണ്ട് ഇതരേ മയന്റൊര് കോലെന്നേനി
ഉം റോഡ് സൈഡ്ലാ വീട്
അഹ് എന്താ വെയ്ല് ഏഹ്
റോഡ് സൈഡിലെന്നെണോ വീട് വണ്ടിന്റെ ഹോണൊക്കെങ്ങെനെ കേക്ക്ണു
ഏയ് ഞങ്ങൾത് പൊയവക്കത്താ
ഏഹ് ഞങ്ങൾതും അതേ മയ്രി ഒരെ
പാറ്റ്ണ്ട് ആ പൊയവക്കാ
പൊയെന്റെക്ക് ആഹ് പൊയന്റെ വക്കെല്ലാ പൊയെങ്ങെനെ ഒര് സൈഡ്ക്കൂടെ പോവ്ണ്ട് ഞമ്മള് പൊയന്റെ വക്കത്തല്ലാന്നൊള്ളു
ഞങ്ങള് പൊയവക്കത്താ ഏഹ് അങ്ങൻതന്നെ ഞങ്ങൾതും
ആഹ്
കുളിക്കാനൊക്കെ പോവോ പൊയേക്ക്
ഇല്ല പോവലില്ല വീട്ട്ന്നെന്നെ കുളിക്കല് ഇതുവെരെ പോയ്ട്ടില്ലാ
പേട്യാ
പേട്യാണ്
പേട്യായ്ട്ടാ എല്ലാര്ക്കു എത്ത പൊഴ പേടി ഞാൻ പൊയ നല്ലോം നീന്തും ഇച്ചക്കരവരെ നീന്താ പൂതിണ്ട് പഷ് പറ്റാത്തോണ്ടാന്നാെള്ളു
ഏഹ് നീന്താന്
ഇച്ച് പിന്നെ അങ്ങെനെ പേട്യൊന്നുല്ല ഏഹ്
നീന്താനറിയോ?
ഓഹ് അറിയാ
ആഹ് ആഹ്
അതെന്നെ പർഞ്ഞെ അക്കെരെ വെരെ നീന്താനൊക്കപൂതിണ്ട് ആരെങ്കിലും ണ്ടാവാണെ ഇതാവുമ്പം ഒറ്റെക്കൊര് പേട്യാണ്.
അയ്ന് ഇങ്ങെനെ മഴെ പൊയ നർഞ്ഞ്ക്ക്മ്പളൊന്നും പോവെര്ത്.
അല്ല അത് കൊയ്പ്പ മയ ഒയ്ക്ക്ണ്ട്പ്പോ
ആഹ് ഒഴ്ക്ക്ണ്ടാവുമ്പളൊക്കേ നമ്മളെക്കൊണ്ട് കയ്യൂലാ. ഏത് നീന്താനറീണതായാലും.
നല്ല എസ്പേട്ടായോല് മാത്രേ നീന്താന്നല്ലാതെ
ആഹ് ആം
അല്ല അമ്മളൊക്കെ നീന്തി കയ്ഞ്ഞാ ആ ഒയ്ക്ക്ലാണ്ട് പോവും നാളെ മയ്യത്തേക്കാരം.
ആം
ഉം അത് പിന്നെ
ന്നാ ന്താ ന്നാ ശരിട്ടോ.
ന്നാ ശരി ഓക്കെ.
ആഹ്